ഇടുക്ക്ണില്ലേ ചോയ്ക്യ ഹലോ ഹലോ കേൾക്ക്ണില്ലേ ഹലോ ഹലോ കേൾക്ക്ണില്ലേ
ഹലോ
ഹലോ ഹലോ കേൾക്ക്ണില്ലേ
ആഹ് ഇപ്പൊ കേക്കണണ്ട് ഓക്കേ ആഹ്
എന്താ പാട് സുഖല്ലേ
സുഖാണ് എന്താ ഇങ്ങളെ പാട്
ഉം ഇന്റെ പാട് സുഖാണ് ഫുഡൊക്കെ ഇണ്ടാക്കിയാ രാത്രി ഏഹ് രാത്രിക്ക് ഇപ്പോതെന്നെ കഴിക്കോ ഏഹ് എപ്പളാ, ഒറങ്ങാ
ഇന്നി കൊറച്ച് ടൈം എടുക്കും
അതെന്തേ നേരം നാർത്തെ ഫുഡേയിക്കും നേരം വെയ്ക് ഒറങ്ങു ല്ലെ
ആഹ് അങ്ങനെയണ് എന്നാ കൊറച്ച് റസ്റ്റ് എടുക്കാലോ അതോണ്ട് അപ്പൊ അവിടെ എപ്പയ ടൈം
ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല ചെല്ലാപ്പോ നർത്തെ കഴിക്കും ചെല്ലാപ്പോ നേരം വെ ഞമ്മളിപ്പോ മയിരിബിക്കാണ് ചായ കുടിച്ചത് അപ്പൊ അതിന് അതൊക്കെ ഒന്ന് എന്താാവട്ടെ
റ്റ്
അത്ര ലേറ്റ് മീൻസ് ഹസ്ബൻഡ് പണി കയിഞ്ഞ് വരുമ്പോള്ളാ നമ്മക്ക് ഒര് പണി കഴിഞ്ഞ് പിന്നെ ഓലപ്പങ്ങനെ നൊക്കാ
എന്നിട്ട് ഇങ്ങളെ വീട്ടിലാ ഇപ്പോ
അല്ലാ ഞാൻ സ്വന്തം വീട്ടില്
ഏഹ് ആഹ് ആഹ് അയ് ശരി അങ്ങനെ
ഉം ഇങ്ങളോ
പിന്നെ ഞാൻ അൽ ആഹ്
ആഹ് സ്വന്ത വീട്ടിലായതുകൊണ്ടാവൂല്ല നേരത്തെകയ്ച്ചേ
ഹാഹ് അയിനിവിടെയാണ് അങ്ങനെ കഴക്കോളൂ മറ്റെ കൊറച്ച് നേരം വൈകും ഹസ്ബൻഡറ് ഒക്കെ വന്നതിന്റെശേഷം
ഹസ്ബൻറിന് എന്താ പണി രാത്രി അല്ല എന്താ പണി
ആൾ ഡ്രൈവറാണ്
ഏഹ് എന്തിന്റെ ബസ്സോ ഏഹ്
ഡ്രൈവറും മെക്കാനിക്കും ഒക്കെണ്ട് എല്ലാംണ്ട്
കഴിയണ പണികളൊക്കെ ചെയ്യും ല്ലെ ഉം കുട്ട്യാൾ എത്രണ്ട്
ഒരാളൊള്ളൂ
ആഹ് എത്ര വയസായ്
ഓൾക്ക് മൂന്നര
ഫുഡ കഴിക്കാനെ എങ്ങനെ ഇവിടെ ഇന്ക്കും ഒരാൾന്നെ ഒള്ളു രണ്ടയസ് ഉം ഗേളന്നെ രണ്ടയസ് ആവണൂ ഈ മാസ പതിനഞ്ചാംതീയാവും
ഹസ്ബൻറിന് എന്താ ജോലി
ഹസ്ബൻണ്ട് ഇലട്രീഷൻ വർക്ക് വയറിങ്ങ്
ആഹ് ആഹ് ആഹ് ഓക്കെ ഓക്കെ
ആഹ്
ഞമ്മളവിടെയുണ്ട്
ഏഹ്
അവരൊക്കെ അത് ചെയ്യും
ഏഹ് അപ്പോൾ ഓല് മി മിക്സഡ് ആണല്ലേ
മിക്സ്ഡ് ആണ് സൈഡ് ബിസിനസ്സ് ആയിട്ട് അതുംണ്ട് എല്ലാം നന്നാക്കും വയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്
ഇവരങ്ങനെയല്ല ചെയ്യണത് ഒരു ജോലി തന്നെ അപ്പൊ പ്രൈവറ്റ് ബസിന്റെ ഡ്രൈവർ അല്ല അങ്ങനല്ല
അങ്ങനെ ഫുൾ ഫുൾടൈമായിട്ടില്ല എ പാർട്ണറായിട്ങ്ങനെ ഒരാഴ്ച ഒരാളാണെങ്കില് അടുത്താഴ്ച പിന്നെ വേറെ ആള് അങ്ങനെ
ഓ നമ്മക്കറിയില്ല ബസ് ഡ്രൈവർമാർമ്മക്കറിയില്ല ഉ ആഹ്പ്പൊ നമ്മളിപ്പോ ഒരാഴ്ച പണെടുക്കാതെവെറുത കുത്തർക്കുമ്പോ ശരിയാവില്ലല്ലോ അല്ലെ
ആഹ് അതന്നെ പിന്നെ അയിന്റെ എടക്ക് ഓട്ടോ ഇണ്ട് ഓട്ടോ ഓടിക്കും ട്രിപ്പൊക്കെ ണ്ട ട്രിപ്പെടുക്കും അതെ അതെ ഇതന്ന് പറഞ്ഞാല് ആഹ് ഓട്ട്രഷ ഉണ്ട് ഒരാഴ്ച വെറുതെ ഇരിക്കണ്ടേ
ആഹ്
അപ്പൊ ആ ആഴ്ചൽ ഫുള്ള് ഇങ്ങനത്തെരു വർക്കും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ
പിന്നെ രാത്രി ബസ്സ് വൈകുന്നേരം വരേണ്ടല്ലേ ഒള്ളൂ രാത് ത്രീ ഓട്ടോട്ട് ഓട്ടറിക്ഷ ഓ നിങ്ങൾ നാട്ടിൽ തന്നെ ബസ്സ് ഓട്ടുണ്ട് നിങ്ങൾ നാട്ടിൽ തന്നെ ഓട്ടുണ്ട് ആള്.
അല്ലല്ല നാട്ടിലല്ല കുറച്ച് നാട്ടിൽ തന്നെ നാട്ടിൽ തന്നെയാണ് പക്ഷെ ഞമ്മളെ സ്ഥലത്തല്ല ഞമ്മളെ സ്ഥലപരിധിയിലുള്ള അല്ല
ടൗൺ ഏരിയെലല്ലേ ഓല് ഒട്ടള്ളൂ
അല്ല ആഹ് വേറരു സ്ഥലത്താണ്
ആഹ്
പിന്നെ വേറെ എന്തൊക്കെയാന്നിട്ട് അവിടെ വീട്ടിലാരൊക്കെ ഉള്ളേ
വീട്ടിലാര് ഞാനും ഹസ്ബൻഡ് കുട്ടിയന്നെ ഒള്ളൂ
അയ് ശരി
ഹസ്ബൻ ഇമ്മ, ഇമ്മേം ഇപ്പേയൊക്കെ മാരിച്ക്ണ്
ഏഹ് പിന്നെ എനി ഞാനിപ്പ ഇന്ന് വന്നിട്ടുള്ളൂ
ഏഹ് ഇനി എത്രീസം ഉണ്ടാവും ഒരു മാസൊ ഒരാഴ്ചെ. ഹസ് ഹാ ഹസ്ബൻഡ് നാട്ടിലുള്ളവർക്കെ ഒരാഴ്ചന്നെ ഭാഗ്യാണ്
അതന്നെ അതന്നെ അവിടെ എത്ര കിട്ടല്
നമ്മള് പോവലൊക്കെ നിർത്തിക്ക്ണ് നമ്മളൊക്കെ ആയക്കാല നിർത്തി പറഞ്ഞാല് അങ്ങനല്ല നമ്മളൊക്കെ ആദ്യേ കല്യാണം കഴിഞ്ഞ ക്ക് നമ്മള ഒരാഴ്ചക്ക് പറഞ്ഞു പോകും പെരിക്ക് പക്ഷെ ഏറിപ്പോയ മൂന്നോ, നാലോ അഞ്ചാമത്തെ ദിസം ഇങ്ങട്ടന്നെ വന്നിട്ടുണ്ടാവും ഹസ്ബൻഡ് നാട്ടുള്ളൊര് ഇല്ലാത്തവർക്ക് പയിനഞ്ചിസറ ഇരുവീസം കറക്റ്റാണ്
അതന്നെ അതന്നെ കാര്യാണ് പറഞ്ഞ അതവെ ഇവിടെക്കെ അങ്ങനെ തന്നെയായിരുന്നു ആദ്യം കല്യാണം കഴിഞ്ഞ് ഒറ്റക്കൊക്കെ നാല് ദിസം അതന്നെ അതന്നെ ആഹ് അതന്നെ ആദ്യം ഒരു നാലീസം
ഉം
പിന്നെ പിന്നെ പിന്നെ ഇങ്ങനെ ഒരാഴ്ചായി മാറി
ആഹ് ആഹ്
പിന്നെപ്പ നമ്മക്ക് നമ്മളെ ഉമ്മാനും വാപ്പാനും ഉള്ള കാലത്തല്ലേ
ഉം ഞാൻ പോവലിണ്ട് കാരണം എന്താറിയോ ഞാൻ അങ്ങനെയല്ലേ പോവല് ഞാൻറ ഇവിടെ ഇവിടെ ഞാനു ഹസ്ബന്റ് കുട്ടിഒള്ളു അപ്പൊ ഞാന് ഇറങ്ങി ഇവിടെ വന്നാരെ കല്യാണം കഴിക്കണെന് മുമ്പ് ആദ്യം ഉമ്മാക്ക് അസുഖയതോണ്ട് നാത്തുൻ്റെ വീട്ടിലേയ്നി അപ്പൊ നമ്മള് നിക്കാ അങ്ങനെ നിക്കാൻ പോകും ഇപ്പ ഉമ്മ മരച്ചേരാ നമ്മളും ഇങ്ങട്ട് പോന്നു ഇവരെ സ്വന്തം വീട്ടക്ക് പോന്നു അപ്പോ ഞാൻ എന്താട്ടും ആദ്യൊക്കെ നമക്ക് ഒറ്റക്ക് നിക്കാൻ പേടിയ പിന്നെ ചെറിയ കാൽ പ്രായത് കല്യാണം കഴിഞ്ഞ് പോന്നോണ്ട് ഒറ്റകെക്കാനും ഒരു പെര മേനേജ് ചെയ്യാനുള്ള ഒരു പ്രായഒന്നും ആയിട്ടില്ലേനി അപ്പൊ ഞമ്മളെന്താക്കി പോയിട്ട് ഇങ്ങോട്ട് പോ പോന്നിട്ടില്ലേയന് പിന്നെ ഇപ്പൊ ഇപ്പൊ കൊഴപ്പില്ല ഒറ്റക്ക് നിന്ന് ശീലായി ആരുല്ലാതായപ്പോ കുട്ടിക്ക് പത്താം മാസായപ്പോം ഇങ്ങട്ട് പോന്നു പിന്നെ എത്ര കാലം നമ്മൾ നാത്തുൻ്റെ കൂടെ നിക്ക്ണ് അത് ശരിയല്ലല്ലോ
അത് ശരിയാണ്
ഇപ്പൊ പിന്നെ ഉം പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് നിന്ന് ശീലായി പിന്നെ എന്റെ അനിയത്തിയാളൊക്കെ വന്നെ അങ്ങനൊക്കെ റെഡി ആയി ഇപ്പൊ കൊഴപ്പില്ലാതെ പോകുന്നു ഇപ്പന്നെ അങ്ങനെ പോല് വച്ചാല് രാവിലെ പണിക്കോവുമ്പോ പറയും ഇന്നെ ഒന്ന് അങ്ങട്ട് ആക്കി തരോ ചോയ്ച്ചും. അപ്പൊ ആക്കി തരും. പണി കഴ്ഞ്ഞാ അത് ഇങ്ങട്ടെന്നെ വരും ചെയ്യും. നിക്കലൊന്നുല്ല.
ഒറ്റപ്പെരൊക്കെ ആകുമ്പോ ബുദ്ധിമുട്ടെന്നേണ് അങ്ങനെ പോയി നിക്കുമ്പെളൊക്കെ. പിന്നെപ്പോ ഇഞ്ഞ് പ്പം മക്കളെ സ്കൂൾള് ചേർത്തുമ്പളൊക്കെക്കാരം. അതന്നെ അതന്നെ. പിന്നെ മക്കളെ സ്കൂളിൽ ചേർത്തുമ്പേളേക്കാരം കൂടുതൽ ബുദ്ധിമു
അതൊന്നും കൊഴപ്പല്ല. കാരണം ഇ ഇന്റെ ന്ന് പറഞ്ഞാ ആകെ പത്തിൻറ്റ് നേരത്തെ ഓട്ടൊള്ളു. പത്തിൻറ്റിന്റെ ഓട്ടൊള്ളു. അങ്ങട്ട്. അപ്പൊ നമ്മള്പ്പോ ഇങ്ങനെ പറഞ്ഞാ മതി എടീ സ്കൂള് വിട്ടെരുമ്പോ ഇജ്ജ് അങ്ങട്ട് പോരേന്ന് പറഞ്ഞാ മതി. ഓള് അവ്ട്ക്കെത്തിക്കോളും ഞമ്മക്ക് കൊയപ്പല്യ.
ആഹ് ആഹ് ആഹ്. ആയ് ശെരി അങ്ങനെ.
ഉം ഇന്നാലും ഒറ്റക്കി ല്യാത്ത ഒറ്റക്ക് നിക്ക്ണത് ബോറ് വേറൊര് ഇതാ. ഞാൻ പറഞ്ഞാല് ഞങ്ങളൊക്കെ നമ്മളിപ്പോ ഓൾറെഡി ഇപ്പൊ ഒരു പെരീന്ന് ഇപ്പോ ഫാമിലി ഒ റ്റക്ക് നിക്ക്ണ പെരീന്ന് ഓല് ഇങ്ങട്ട് വരുമ്പോ ഇവടെ ഒറ്റക്ക് നിക്കുമ്പം കൊയപ്പണ്ടാവൂല്ല. നമ്മൾ കുറേ കൂട്ടത്ത്ന്ന് വരുമ് പൊ ഒറ്റക്ക് നിക്കുമ്പൊ ഒരു ചടപ്പാണ്. നമ്മള് വൈന്നാരം നമ്മളെ മൂത്തപ്പാരോടുക്കും തറവാട്ട്ക്കൊക്കെ പോവുമ്പോ. ഇങ്ങനെ ഇതാവും. ഇവടെ വരുമ്പോ അങ്ങട്ടൊന്നും പോവാതെ നിക്കുമ്പോ എന്തൊക്കൊക്കോ ഒരു സങ്കടാ. അതാണ് വെരാ.
ഒറ്റക്ക് നിക്ക്ണതന്നേണ് നല്ലത് തോന്നും. അങ്ങനെ ഒക്കാവുമ്പോ ഒറ്റ പെരൊക്കെ ആവുമ്പോ സുഖാ.
ആഹ് ഞാൻ ആഹ് ഒറ്റ പെരന്നേണ് ക്ഷെ സാധാ ഓടിട്ട പെരേന്നൊള്ളൂ. പണ്ടത്തെ പയേ പെരാ. ക്ഷെ പെരക്കൊരു കൊഴപ്പൊന്നുല്ല നല്ല പെരന്നേണ്. അതല്ല ഇന്റെ ഫാമിലിക്കാര് പറയും എന്താണ്. ഓരൊക്കെ ഇങ്ങനെ ഫാമിലി ഇങ്ങനെ അമ്മായിമ്മീം അമ്മോശൻ കാക്കിം ഒക്കെ നിക്ക്ണ ഒ പ്പം നിക്ക്ണോരാണ്. അപ്പൊ അവര് പറയും ഓഹ് അമ്മായിസ് അമ്മായിമ്മാൻ്റിം അമ്മോശൻ കാക്കാന്റിം ഇപ്പൊറൊക്കെ കേൾക്കുമ്പോ ഓല് പറയും. ഒഹ് ഒറ്റപെരായാ മതിയേനൂന്ന്.
അതന്നെ പറയണത്. അങ്ങനൊക്കാവുമ്പോ ബുദ്ധിമുട്ടാണേ. ഇ ഞമക്ക് ഈ ചൊറ പാടില്ല്യാ ഒര് സമാധാനം മാണം.
ഓര്ക്ക് അതൊക്കെണ്ട് അപ്പോ ഓര് ഇന്റെ പേര് പറഞ്ഞാണ്ട് പറയും. ഓഹ്. അൻക്കൊക്കെ നല്ല സുഖാണല്ലോന്ന്. പക്ഷെ ഞാൻ തലകുത്തനെ പറയും ആരുല്ല്യത്തോണ്ട് പറയും ഓരൊക്കെ വാണം അപ്പളാണ് ഒരു
ന്നതന്നെ. ശരിയാണ് ഞമ്മക്ക് വേറിട്ട് പോവുമ്പ നമക്ക് തോന്നും അത് അതേര്ന്നു നന്നായീന്നേന്ന് തോന്നും. കാരണം നമ്മൾ ക്കൊറ്റക്ക് ഇരിക്കുമ്പോ പിന്നെ ചടപ്പേര്ക്കും. ആഹ് അതന്നെ അതന്നെ. അപ്പ നമ്മക്ക് ഞമ്മക്കൊര് ഇതായിറ്റ് തോന്നും. അതെന്നെ. ഇണ്ടെങ്കിലും കൊയപ്പാണ് ഇല്ലെങ്കിലും കൊയപ്പാണ്.
ആഹ് ചടപ്പ് ഫീലെയ്യും ഇണ്ടാവുമ്പോ അതില്യാ. എന്താണ്
ശെരിയാണ്.
ഉം.
പീന്നെ.
അങ്ങനൊക്കെ പോവും. ഇങ്ങൾത് എങ്ങനെ, ഇങ്ങൾത് എത്ര ആള്ണ്ടവിടെ, ഒറ്റ പെരേ?
ഈ അല്ലല്ലേ ഇപ്പൊ ഒറ്റ പെര ആയിറ്റില്ല ഞമ്മക്ക്. അയിന്ള്ള ശ്രമം തന്നേണ് പക്ഷെ അയ് ഇക്കയിങ്ങട് എറങ്ങീട്ടില്ല ഇക്ക എറങ്ങികിട്ടണം. എങ്ങനെയെങ്കിലൊക്കെ എറങ്ങിക്കഴിഞ്ഞാപിന്നെ. അതന്നെ അതന്നെ അങ്ങനെ എങ്ങനെയെങ്കിലൊ കിട്ട്യാ റെഡിയാവും പക്ഷേ അയ് ക്കങ്ങനെ നിക്കണം ഇല്ലെങ്കി തരക്കേടില്ലാ. അതന്നെ അതന്നെ
ഒരു ഇത് വരണം സ്റ്റാട്ട് ചെയ്യാനാ അയിനൊരു ടൈമെത്തണം നമ്മക്ക്.
അവിട് ടെ ഓലെ ഉമ്മാക്കും ഉപ്പാകും ആഗ്ര ഏ രണ്ടു മക്കളന്നെയൊള്ളു. രണ്ട് ആൺമക്കളന്നെയൊള്ളു അപ്പൊ. ഏ ആ അൽ അല്ല ഞാൻ മൂത്തതാണ്. മൂത്തച്ചിയാണ് മറ്റേ എൻ്റെ താ ഏ എളച്ചിണ്ട് എളച്ചിണ്ട്. ഓലെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷായി. ഒരു വർഷായിതൊടങ്ങി. പോവാനായിട്ടില്ലേന്നു ചോദിച്ചാല് ഒത്തുകാണ്ട് ഒരുമണി കിട്ടണില്ല ഓല് ക്കെന്നുപറഞ്ഞാല് കൊറച്ച് ഡിമാൻഡുകളൊക്കെ ഓലുക്കുവൊണ്ട് എനിക്കുവൊണ്ട് എന്റേതായ ഡിമാൻഡുകള്. ഓലിക്കെന്താന്നുവെച്ചാല് ഓല് വീടിന്റെ പരിസരത്തുതന്നെ വേണന്നു പറഞ്ഞിട്ടിരിക്കയാണ്. ഒന്നാമത് എന്താന്നുവെച്ചാല് ഓല് ക്ക് വലുതായിട്ടുള്ള ചെങ്ങായിമാര് പിന്നെ അതെ ഓലെ ഒക്കെ ആ ഒക്കെമാറി ഓലെ നാട് വിട്ട് ട്ടുപോവാൻ ഓൽക്ക് താല്പര്യവില്ല ഒന്നാമത് ഓല് ആ ഒരുപരിധിയില് ഓല് ക്കെവിടെങ്കിലും കിട്ടണന്നൊള്ളതാണ്. അപ്പൊ ഞമ്മക്കത് പക്ഷെ നമ്മക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല കാരണം എന്താന്നുവെച്ചാല്. ഞമ്മളുദ്ദേശിക്കണുന്നു പറഞ്ഞാല് ഓ അവിടന്നു കൊറച്ചുമാറിയിട്ട് വേണന്നൊള്ളതാണ്. ഫുള്ളായിട്ടുപോണന്നില്ലാ ആ ടൗണിന്നു ഫുള്ളായിട്ട് പോണന്നില്ലാ പക്ഷെ എന്താന്നുവെച്ചാല്. നമ്മളെ തറവാടും പെരയൊന്നും കാണാത്തരൂപത്തില് എവിടെയങ്കിലൊക്കെ നല്ലൊരിത്. കാരണം ചൊറാന്നുപറഞ്ഞാല് എല്ലോടത്തുണ്ടല്ലാ അതില്ലാത്ത വീടുകളില്ലല്ലോ സത്യം പറയാച്ചാല്. അപ്പൊ അതീന്നൊക്കെയൊന്ന് മാറീക്കണം.